ആ എന്തൊക്കെയാണ് വിശേഷങൾ ആ ഇവിടെ സുഖായിട്ടിരിക്കുന്നു അവിടെ എങ്ങനെയാ കാലാവസ്ഥയോ
ഉം കാലാവസ്ഥ ഇപ്പൊ കൊ കൊഴപ്പൊന്നുല്ല വെയിലാണ് മഴയൊന്നുല്ല
ആഹ് ഇവിടെ മഴയാണിപ്പോ മഴ പെയ്തുകൊണ്ടിരിക്കയ രാവില തുടങ്ങി മഴയാ
അതുശെരി ഇവിടെ ഇപ്പ മഴ പെയ്തിട്ട്ന്നെപ്പ കൊറച്ച ദിവസം ആയിട്ടുണ്ട്
അതെയ ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നും അങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വെയിയിലായിരുന്നു ട്ടാ ഇന്ന്
ആഹ് ആഹ് അയ് ശരി ഇനി എന്താന്ന് അറിയില്ല ഇപ്പ ഇപ്പ വരെ മഴയില്ല നല്ല വെ വെയിലാണെ ഇങ്ങട്ട് ഇപ്പ എങ്ങനെ ഇങ്ങട്ട് ഒണങ്ങുവോ അലക്കണത് ഒക്കെ ഒണങ്ങി കിട്ടുവൊ മഴയ ആയാല്
ആഹ് അതാണ് ബുദ്ധിമുട്ട് രാവിലെ അലക്കിയിട്ടത് തിരിച്ചെടുക്കേണ്ടി വന്നു
ആഹ് ആഹ് എന്താ ഇങ്ങട് എങ്ങനെ ആ വാഷിം മെഷീ ടിന്ന്ണ്ടൊ ഇങ്ങക്ക്. അവില് കെ കെട്ക്കി ഒന്നൊൺക്കി ഇട്ത്താ പിന്നെ കാറ്റു കൊണ്ടാ മത്
ആഹ് വാഷിം മെഷീന് ഇണ്ടായിരുന്നു ഇപ്പ കംപ്ലൈന്റ് ആയിട്ട് ഇരിക്ക്യ. അത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടാ. ആഹ് ഇഞ് അത് നന്നാക്കാനും പറ്റില്ല. അത് വേറെ വെ വേടിക്കണംന്നാ പറഞ്ഞെ
അയ് ശെരി ആഹ് ആഹ് ആഹ്. ഞങ്ങക്ക് ഇവടെ വാഷിം മെഷീൻ ഒന്നുല്ല. ഇതുപോലെന്നെ രാവിലെ തിരുമ്പല് കഴിച്ചും. അലക്കല് രാ ഞങ്ങളവിടെ തിരുമ്പ ന്നാ പറയ നിങ്ങള് അവിടെന്താ പറല് ഒന്നും റിയില്ല ആ പറയ് അ ഞാൻ കയിഞ്ഞ് അത് രാവിലത്തെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെയാണ് വേറെ പരിപാടിക്ക് നോക്കുള്ളു കാരണം ഉണങ്ങി കിട്ടൂലേ ഇപ്പൊ പിന്നെ വെയിലാന്നൊണ്ട് കൊഴപ്പൊന്നുല്ല മഴയയാൽ അങ്ങനെയാ രാവിലെന്നെ ഞങ്ങള് പിന്നെ തുരുമ്പും ഉം ഉം
ഞാനിത് ഇന്നലെ അലക്കി വെച്ചതാ ഒണങ്ങി ട്ടിട്ടില്ല
ഷീനൊന്നും ഞങ്ങക്ക് ഇവ്ടെ ഇല്ല ട്ടോ ഇതുപോലെ തന്നെ പിന്നെ ഞങ്ങക്ക് ഞങ്ങളെ വീടിന്റെ ഒരു ഭാഗത്ത് ത്ത് ഇങ്ങനെ ഷെഡ് കെട്ടിയിട്ട്ണ്ട് ചെറ്ങ്ങനെ ഒര് ആ ഒരു ഭാഗം മൊത്തം ഉറ്റല്ലാതെ ആ എ എറക്കിങ്ങാണ്ട് ആഹ ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഞങ്ങള് വെച്ചിട്ട്ണ്ട് അപ്പൊ പിന്നെ ഇള്ളത് ഞങ്ങള് രാവ് പൊറത്തിട്ണത് പിന്നെ ഏകദേശം ആയി കഴിഞ്ഞ മഴയൊക്കെ വരുവാണെങ്കി വേഗം ഉള്ളിക്ക്ട്തിടും അയിനത്ത്ക്ക്
ആ ആഹ് അങ്ങനെയണ്ട് ആഹ് ഞ ക്കും അങ്ങനെണ്ട് ഷീറ്റൊക്കെ കെട്ടിട്ട്ണ്ട് ആ പിന്നെ നമ്മട്ത് ആ രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇ നി ഉച്ചക്ക് ച്ച് കു ക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കണം
ആഹ് ആ ആ ആഹ് എന്താ സ്പെഷ്യൽ എന്തെലും ഉണ്ടോന്ന്
ഇല്ല ഒന്നും കിട്ടിട്ടില്ല സ്പെഷ്യല്
ഇവ്ടെ ഞങ്ങക്ക് നാളെവ്ടെ
നാളെ ആഹ് ആഹ് പെരുന്നാളിന്റെ ഷോപ്പിംങ്ങ് ഒക്കെ കഴിഞ്ഞോ
പെരുന്നാളിന് ഞാൻ ഷോപ്പും ചെയ്തിട്ടില്ല ഞാന് കടെ ഓൺലൈനായിട്ട് ഒരു ഡ്രസ്സ് ഞാൻ ബു ക്ക് ചെയ്തിട്ട്ണ്ട് പിന്നെ മക്കക്ക് ഇനി ഒന്ന് വാങ്ങണം വൈകുന്നേരം പോകണം പറയ്ണ് ണ്ട് ഹസ്ബൻഡ് വന്നിട്ട് പണി കഴിഞ്ഞു വന്നിട്ട് ആ അങ്ങനെ പറയ്ണ് ണ്ട് അല്ലാതെ ഇനിക്ക് പോവാനോ നാട്ടിലന്നെ നാട്ടില് ഓരോ നാ നാടൻ ഉം കല്ലും പണിയൊക്കെ ആയിട്ട്
ആഹ് എന്റെ ഹസ്ബന്റിനും അതന്നെ പണി ആഹ് വീട് പണിടെ
ആ വീട് പണി അതന്നെ അതന്നെ ആ പണിന്നെ ഉം ഉം ഓള് കരയുന്നുണ്ടിലെ അവിടെ ഉം ആഹ് ആഹ് ആഹ് എത്ര ആയിണ്
ആ ഒന്നര വയസ്സായിട്ടുള്ളു ഒരാൾക്ക്
ഓ ശെ
ആ ഒരാൾക്ക് മൂന്നര വയസ്സ് ആള് ആളെപ്പോ സ്കൂളില് പ്രീ കെ ജി യില് ചേർത്തിട്ടുണ്ട്.
ഏഹ് അവ് ആയോ മൂന്നര ആയിപ്പോത്തിന് ചേർത്തിയോ?
മൂന്നര കാ കഴിയാറായി. ഏഹ് ഈ രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ നാല് വയസാവും.
ഓ അത് ശരി ആഹ ആഹ് ആഹ
ഇതിൽ ചേർത്തി എൽ കെ ജിയില് ചേർത്തില്ല ആഹ അ അങ്ങനവാടി പോലെ കുള്ളൂർ നഴ്സറി ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ശരി ആഹ് ആ എന്റെ മോനിക്കും ചെർദിനും എനിക്ക് രണ്ട് മക്കളാണ് ചെ ർദിന ഇതുപോലെ മൂന്ന് വയസ്സാണ് ഇപ്പ ആഹ ഒ നക്ക്പ്പോ അംഗൻവാടി ഇല്ല അവന ആക്കണം ഇനിയിപ്പൊ ടീച്ചർ വരാൻ പറഞ്ഞിട്ടുണ്ട് ജൂണില് ചേർത്തണോ അവ
ആഹ് ആഹ് അയിനിപ്പോ ഈ മുപ്പതാംതി പ്രവേശ് ത്സം ഉണ്ട് അംഗൻവാടി യില്
അഹ് ഇണ്ട് പ്രവേശനോത്സവം ഇണ്ട് മുപ്പതാംതി ഇണ്ട്. അപ്പം ഞങ്ങൾത് വടെ മുപ്പതാംതി പ്രവേശനോത്സവം ഉണ്ട് പക്ഷേ ഇരുപത്തെട്ട തി യതി നോമ്പ് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടീസം ഏഹ് വീട്ടിൽ വിരുന്ന് നിക്കാൻ പോണോണ്ടേ അപ്പൊ ആരുണ്ടാവൂലാന്ന് പറഞ്ഞപ്പ ടീച്ചറ് നെമ്മക് അങ്ങനെ രണ്ടാം തി ജൂൺ രണ്ടാം തീയതിക്ക് ആക്ക പ്രവേശനോത്സവം പറഞ്ഞിട്ട് ടീച്ചർ നീട്ടിയിട്ടുണ്ട് അനെ ആരും വരൂല. ആ സമയത്ത് എല്ലാരും വിരുന്ന് പോവും. സ്കൂൾ മദ്രസും ഇള്ളാത്തൊരു സ സമയാണല്ലോ അപ്പൊ പിന്നെ ആരും നിക്കൂലല്ലോ. ഉം അപ്പൊ അങ്ങനെ പറഞ് വെച്ചിട്ടുണ്ട് ടീച്ചറ് ആ ഇന്ന പ്പോ ഞാൻ അന്നേക്ക് പോ രണ്ട് മക്കള്ണ്ട് ഒരാളിപ്പോ നാലാം ക്ലാസ്സിക്കാണ്. ഒരാൾ നാലാം ക്ലാസ്സ്ക്കാണ് ഒരാൾ അംഗൻവാടിയിലും ആണ്. ആ ഇല്ലല്ല ബു ക്ക് ബു ക്കും കാര്യങ്ങളൊന്നും വാങ്ങിട്ടില്ല ഇനി പുസ്തകം ഞങ്ങള് ടീച്ചർ തൊർന്നിട്ട് എത്ര പുസ്തകം വേണം ഏത് സൈസിലെ പുസ്തകം വേണെന്ന് ടീച്ചേഴ്സ് പറയുന്ന അനുസരിച്ച് അവിടെ വാങ്ങീയിട്ടുള്ളൂ കഴിഞ്ഞതു വരെ ആദ്യേ വാങ്ങി വെക്കൂല ചിലപ്പോ വേറെ സൈസ് വലിയ നോട്ടേക്ക് വണ്ടി വരും ചെ ലത് ചെറുത് കാരം. അപ്പൊ ടീച്ചേഴ്സ് പറയല്ലോ ഇങ്ങൻത്തെ ഏത് സൈസില ഒരു ന്നോട്ടക്കാണ് വേണ്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങള് വാങ്ങൊള്ളൂ. ഇല്ല അതൊക്കെ സ്കൂൾ തൊറന്നിട്ടേ കിട്ടുള്ളൂ. അവിടെ കിട്ടിയോ? ആഹ ആഹ ആഹ ഇവിടെ കിട്ടീട്ട് ഇല്ലാട്ടോ ഇവിടെ ഞങ്ങക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും യൂണിഫോം യൂണിഫോം പൊതുവെ ഞങ്ങൾക്ക് സ്കൂൾ തൊർന്നിട്ട് ഞമ്മൾ പാരൻസ് മീറ്റിംങ് ചെല്ലോല്ലോ ഫസ് ഫസ്റ്റ് പി ടി എ മീറ്റ് ഉണ്ടാവു ലോ സി പി ടി എ മീറ്റിംഗ അപ്പൊ ആ സമയത്ത് ഞങ്ങക്ക് യൂണിഫോം തരല്. ക്ഷി ഈ കൊല്ലം ഞങ്ങൾക്ക് ഇപ്പോ നേരത്തെ കിട്ടിട്ടുണ്ട്. അപ്പൊ യൂണിഫോം ഫോമിന്റെ തുണി കിട്ടിയിട്ട്ണ്ട്. ഇനി അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം
ഇവിടൊ ക്കെവെക്കേഷൻുള്ളില് പോരൻറസിനെ വിളിച്ചിട്ട് യൂണിഫോമിന് വേണ്ട പൈസ കൊടുക്കും
ആഹ ആ ആഹ
അപ്പൊ നേരത്തോടെ എടുത്ത് വെക്കാൻ വേണ്ടി
ആ ആ അവിടെങ്ങ പിന്നെ പ്രൈവറ്റില് അയ്കാര്യം പോവണത്
ഇല്ല ഗവൺമെന്റിലാണ്
ഗവൺമെന്ില് എങ്ങനെ ഗവൺമെന്റ് ഗവണ്മെന്റില് ആഎങ്ങനെ ഗവണ്മെന്റ് സ്ഥാപനവും ടീച്ചേഴ്സും നമ്മുക്ക് പൈസയത രുകയോ ഇതു നമ്മൾ അങ്ങോട്ട് കൊടുക്കും ക്കെ
അത് ടീച്ചേഴ്സി പൈസ തരും നമുക്ക് അറനൂറ് രൂപയാ ണ്ട്ഉ ണ്ട് യൂണിഫോമിന് ആ
ആഹ ശരി അങ്ങനെയാണ്ലെ ഞമ്മൾത് പിന്നെ പൈസ തരൂല നമ്മ്ക്ക് കടെപോയിട്ട് തുണി നമ്മള് എട് ക്ക അ നമ്മ്ക്ക് തരും നമ്മ്ക്ക് ര് കട്ട് കട്ടയ്ത്താണ്ട്ട്ട്ല്ലെ തുണി നമ്മ്ക്ക് തരും പിന്നെ നമ്മള് സ്റ്റിച്ചയ്ത് ചെയ്യണം ട്ടോ ഞാൻ പിന്നെ ചെറങ്ങനൊക്കെ യുണി ഫോമ് അതേമാതിരി ചെറുങ്ങനൊക്കെ വെട്ടി അടിക്കണോണ്ട് മക്കൾക്ക് ഞാൻ തന്നെയാണ് തയ്ച്ചു കൊടുക്കല്
ആയ് ശരി ആ ഇവടെ എൻറെ മോൾക്ക് യൂണിഫോം പൊർത്ത്ന്ന് എടുക്കേണ്ടി വന്നു ട്ടോ
ആ് ആ
ആ ഒന്നാം ക്ലാസ് തൊടങ്ങിയുള്ള കുട്ടികൾക്ക് സ്കൂളിന്ന് യൂണിഫോമ് കിട്ടൊള്ളൂന്ന് പറഞ്ഞ്
ഒന്നാം ക്ലാസോ അല്ല എത്രാം ക്ലാസ്
ഒന്നാം ക്ലാസ് തൊടങ്ങിയുള്ള കുട്ടികൾക്കാണ് സ്കൂളിൽ
ആ അതെ അതെ അതെ അതെ എൽ കെ ജി യു കെ ജി അംഗൻവാടി ഓൽക്കൊക്കെ ഞമ്മള് വാങ്ങി നമ്മള് വാങ്ങണം ആ വാങ്ങണം പിന്നെ ഒന്നാം ക്ലാസ് മുതല് ഒമ്പ ഒമ്പതാം എട്ടാം ക്ലാസ് വരെയാണന്ന് തോന്നുന്നുണ്ട്ല്ലേ സ്കൂൾ ന്ന് കിട്ട് ട്ടാ ഒമ്പതാം ക്ലാസ്ക് നമ്മള് വാങ്ങണല്ലോ എട്ടാം ക്ലാസ് വരെ കിട്ടും പിന്നെ ഒമ്പതാം ക്ലാസ് നമ്മള് വാങ്ങ അങ്ങനെ തന്നെയാണ് മറ്റ് ഒന്നാം ക്ലാസ് തിലാവുമ്പളാണ് അത് ഒരു ഗവൺമെന്റിന്റെ താഴെ ട്ട് വരുന്ന മക്ക അങ്ങനെ പഠിപ്പിക്കാന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് മുത തിലാണല്ലോ ആസ് ഏ ഗവൺമെന്റ് സ്കൂള് തൊടങ്ങ്ണത് മറ്റൊക്ക്‌ ന്ന് പറഞ്ഞ എൽ കെ ജി ആയാലും യു കെ ജി ആയാലും ഇപ്പൊരു ഗവൺമെന്റ് സ്കൂള് ആണെങ്കിലും തന്നെ അതിന്റെ സാലറി കൊടുക്ക്‌ണത് ആ കിഴിലായി ആ അതി സാലറി കൊടുക്കുന്നത് യ യമ്മളാ ണല്ലോ നമ്മളെ ഫീസ്ന്ന് എട്ത്താട്ടാണല്ലോ ഓൽക്ക് അയിന് ഫീസും കാര്യങ്ങളും ഉണ്ടല്ലോ കുട്ട്യേളെ പഠി പ്പിക്ക്‌ണേ എൽ കെ ജി യാണങ്കിലും യു കെ ജി യാണ അയിന്ന് അയ്ത്തൊരു പൈസ എടുത്താണ്ടണല്ലോ ഇവർക്ക് കൊടുക്കുന്നത് ഓൽക്ക് മാസ ശമ്പളം അപ്പൊ പിന്നെ യൂണിഫോമൊന്നും കിട്ടൂല പക്ഷെങ്കില് ഞങ്ങളവിടെ കെ അംഗൻ എൽ കെ ജി ആയിരുന്നങ്കിൽ യു കെ ജി ആണെങ്കിലും നമ്മള് ഈ പത്ത് മാസത്തെ വെക്കേഷന്ണ്ട് ഇണ്ടാവല്ലോ ക്രിസ്മസ് വെക്കേഷനും ഓണ വെക്കേഷനും ഒക്കെ ഇണ്ടാവല്ലോ അപ്പൊ ഇ ഈ സമയത്തില്ലേ നമ്മള് അരി സാധനങ്ങളൊക്കെ ഇണ്ടാവല്ലോ
ആ ആ അതൊക്കെ കൊടുക്കുല്ലേ ആ കിട്ടും കിട്ടും കിട്ടും ആ ഇവിടെയും കിട്ടാറുണ്ട് കിട്ട അരി കിട്ടാറുണ്ട്
ആഹ് എൽ കെ ജി മക്കക്കും കിട്ടല്ലോ ല്ലേ
അത് അറിയില്ല ഞാനിപ്പം മോളച്ച് സ്കൂള് ചേർത്തിട്ടൊള്ളു
ആഹ അല്ല അവടെ വേറെല്ലോല് ഇതൊക്കെ ആ ഇപ്പം മൂത്തച്ഛമാരുടെതായാലും മക്കളെക്കെ
ആ അവർക്ക്പ്പം എട്ടാം ക്ലാസായി അത്
ഓ അത് അറിയുലല്ലെ ആ ആ ഇല്ല ഇവടെ അങ്ങനെ കിട്ടലുണ്ട്ട്ടോ എല്ലോട്ത്തും ചെലപ്പോ അങ്ങനെ കിട്ടികോളണന്നി അതാണ് ഗവൺമെന്റിന്റെ അണ്ടർല് അല്ലാത്തതോണ്ടേ ഇത് നമ്മള് മാനേജ്മെന്റിന് താഴെയാണല്ലോ അപ്പൊ പിന്നെ അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറിണത് ചെലപ്പോ കിട്ടണന്നില്ല ക്ഷേ ഞങ്ങളവടെ കിട്ടല്ണ്ട്
ആഹ ചെലപ്പോ കിട്ടുവായിരിക്കും
ആ് ആഹ പിന്നെ ഇഞ്ഞ് എന്താ ത്ണ്ട് രാത്രികക്ക്ല്ലെ ഫുഡ്ക്കെ ഒന്നായിട്ട് വെപ്പ ചെയ്യാ
ചോറ് വെച്ചേക്കും ആ കൂട്ടാനും ആ രാത്രിയാവുമ്പോ ഇണ്ടാക്കാറൊള്ളു നമ്മളത് ഒരു ബിഗ് ഫാമിലിയാ കൂട്ടുകുടുംബാ അപ്പൊ ഒരു നേരം വെച്ച് കഴിഞ്ഞാ ആ നേരത്തേക്ക് മാത്രേ ഇണ്ടാവാറൊള്ളു
ആഹ ആ ആ അപ്പൊ ചോറോ
ചോറ് എല്ലാ രാത്രിക്കും കൂടി രണ്ട് നേരതിക്കി കൂടി ഒരുമിച്ച് വെക്കും ആ കൂട്ടാ മാത്രം
ആ ഉം ഉം ഉം ഞങ്ങൾക്കും ഇവടെ അങ്ങനെ തന്നെ നീ ഇവടെ അപ്പൊ ഇവടെ ഞാനിൻക്ക് അതെമാതിരി ഇന്റെ ഹസ്ബന്റ്റ്ന് ഒരനിയന് ഇണ്ട് ഓന്റെ വൈഫ് ഇണ്ട് ഓൻക്കൊരു ഒരു വയ് ലൊരു കുഞ്ഞ്ണ്ട് അപ്പം അതേമാതിരി ഇമ്മണ്ട് ഇപ്പണ്ട് ഈ ഞങ്ങളങ്ങനെ ഒരു കുടുംബ അങ്ങനെ ചെറുങ്ങനായിട്ട് വ ഒരു കൂട്ടുക കുടുംബാണ് ഇവിടെ
ആ ഇവിടെ ഹസ്ബൻറിന്റെ ആർ അമ്മയുണ്ട് അച്ഛൻ മരിച്ചത് അച്ഛൻ ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ മരിച്ചിട്ടുണ്ട് കേട്ടോ
ആഹ് ആഹ ആഹ് പിന്നെ ഒ ഏട്ട ഉണ്ടോ
ആഹ അസ്ബന്റിന് രണ്ട് ചേട്ടന്മാരുണ്ട് ആ ഒരു ഒരു ചേട്ടനും ഫാമിലിയും ഇവിടെ കൂടെ തന്നെുണ്ട് ആ രണ്ടാമത്തെ ചേട്ടൻ ഫാമിലി തൊട്ട്പ്പുറത്ത തന്നെ ഒരു വീട് അവര് വാങ്ങിട്ട് ട്ട് അവിടെ താമസം പിന്നെ ആഹ പിന്നെ ഒരു അനിയനാണ്ന പിന്നെ ഗൾഫിലാണ് പിന്നെ മ മൂന്ന് പെങ്ങമാര് അവരൊക്കെ കല്യാണം കഴിഞ്ഞതാണ്
ആഹ് ആഹ അ ശരി ഉം ഇവിടെ നിനിക്കൊരു മഹത്വനുണ്ട് കേട്ടോ അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ അത് ഞങ്ങൾക്ക് ഇവിടെ ആദ്യൊക്കെ ആയി രണ്ടു നേരം ഫുഡ് വെക്കണ്ടണ്ട് ഇനിയേ ചോറൊക്കെ ആയി
അതെ
വിറകിന്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വിറക് പ്പൊ കി കിട്ടാനില്ല ഗ്യാസ് കിട്ടണില്ല അങ്ങനെ വന്നപ്പോ പിന്നെ അവ എപ്പ ഇന്നര് നേരത്താക്കി ഇങ്ങട്ട് രാത്ക്കൊക്കെള്ള ഫുഡ് ഞങ്ങള് റൈസ് കുക്കർക്ക് ആ കു ഇറക്കി വെക്കും രാത്രിരിക്കൊക്ക ആ കുടിക്കത്ത കുടക്കിയക്കി കൂറ്റിട്ട് രാത്രികൊക്ക ല ഇറക്കിെക്കുന്ന പിന്നെ രാത്രി നമ്മള് ഫു് എ കൊ്പോ ചൂടുണ്ടാവും ഉം പിന്നെ ചെിലപ്പോ കറി വെക്കേണ്ടി വരൂട്ടോ
ആഹ അതെന്തായാലും വെക്കേണ്ടി വരും കൊറെേ ആൾക്കാരുള്ളതല്ലേ
ആഹ എന്നായിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കേ ആ ശരി